ഹലോ ആ കേക്കുന്നുണ്ട് പറഞ്ഞോ എന്ത് ചെയ്യുവാ ഓ ഇങ്ങനെയൊക്കെ പോന്നു ഇവിടെ നല്ല മഴയാ നിങ്ങടവിടെ മഴയാണോ
ഇല്ല മഴ ന്ന് ഉച്ചവരെ പെയ്തിട്ടുള്ളൂ ഉച്ചക്ക് ശേഷം പെയ്തിട്ടില്ല ചോ പിന്നെ ആണോ ആഹ് ഇവിടെ പിന്നെ അങ്ങനെയൊന്നൂല്ല
ആഹ് അവിടെ മഴയില്ലേ
ഉച് രാവിലെ പെയ്തു രാവിലെ നല്ല മഴ പെയ്തു പിന്നെ കൊഴപ്പൊന്നൂല്ല
ആഹ് ഇവിടെ ഉച്ചക്കൊക്കെ നല്ല മഴയും കാറ്റുവാരുന്നു
ആഹ് ഫുഡയിക്കാനായോ?
ഫുഡൊക്കെ കയിച്ചോ നമ്മൾ നേരത്തെ വീട്ടി കയിക്കും എല്ലാരും
നേർത്തെ കയിച്ചോ?
ഫുഡ് കഴി
ആഹ് ആഹ് നേർത്തെയാണല്ലോ ന്നിട്ട് എന്ത് സ്പെഷ്യൽ എന്തേലും ഇന്ന് സ്പെഷ്യൽ എന്തേനൂ പെഷ്യൽ ആഹ് സ്പെഷ്യൽ എന്തേന്നു? കേക്കണില്ലേ?
ഹലോ
ആഹ് ന്ന് സ്പെഷ്യൽ എന്തേയ്ന്നു? കേക്കണില്ലാ
കയിച്ചു ആഹ് നേരിട്ട് കാ